ഹലോ
ആഹ ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
എന്തൊക്കെയാ വർത്താനം നല്ല വിശേഷം ചായ ഒക്കെ കുടിച്ചോ
ആഹ് കുടിച്ചു ആഹ ചായ കുടിച്ചില്ലേ ആ ആ രണ്ടാള് ഇണ്ട് ഒരാള അഞ്ചാം ക്ലാസ്സിലാണ് ഒരാള് ഒന്നാം ക്ലാസ്സിലാണ് അനക്കോ
ഇല്ല ഞാൻ പഠിക്ക
അതെയോ എത്രയേല പഠിക്കണ
ഞാൻ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു ഇപ്പൊ ഒരു വർഷമായിട്ട് ഇപ്പ ഒന്നിനും പോകുന്നില്ല ഇനിയിപ്പോ കമ്പ്യൂട്ടർ പടിക്കാൻ പോണം
ആഹ അക്കൗണ്ടിങ്ങ് അല്ലെ
അതെ നിങ്ങളെന്ത് ജോലി ചെയ്യുന്നുണ്ടോ
ഞാന് ലാബ്
അതെയൊ പഠിച്ചു കഴിഞ്ഞതാണോ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടോ
പോണണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു മാസായിട്ട് ലീവ് എടുത്തക്കാ
അതെ
ആഹ് അപ്പൊ മോന്റെ വീണുങ്ങാണ്ടെ കൈ ഒടിഞ്ഞപ്പളേ ന്ന ഡി എം എൽ ടി മോന്റെ എന്താ കൈ ഒടിഞ്ഞങ്ങാണ്ട് ആയപ്പ പിന്നെ എല്ല് പൊട്ടീന്നു അപ്പൊ പിന്നെ അങ്ങനെപ്പൊ ലീവ് ലീവ് എടുത്തതായിരുന്നു
ആർതന് പറ്റിയെ
മോന്റെ ചെറിയ മോന്റെ രണ്ടാമത്തെ കുട്ടിന്റെ ആൺകുട്ടിയാണ് മോന്റെ
അത് എന്താക്കിയതായിരുന്നു
ഓനെ വീണുങ്ങാണ്ട് ഫെടുത്തിന്റെ മേലന്ന് വീണക്ക്ട്ടോ തായക്ക് അപ്പൊ അങ്ങനെ വീണങ്ങാണ്ട് അതിന്റെ എല്ല് പൊട്ടിട്ടുണ്ട് കയ്യുമെന്ന്
ആഹ
ആ അപ്പൊ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടങ്ങാ ആഹ് അപ്പ റസ്റ്റാണിപ്പൊ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സ്കൂൾ പോക്ക് തുടങ്ങിക്കണു
അപ്പൊ നിങ്ങള് നോക്കിട്ട്ണ്ടാവില്ല നോക്കണ്ടാള് വേണ്ടി വരുവല്ലോ
ആഹ് അതന്നെ അപ്പ പിന്നെ അങ്ങനെ ഒരു ബാത്റൂമൊക്കൊണെങ്കിൽ മറ്റേ കയ്യാണ് ഭക്ഷണം കഴിക്കണലൊക്കെ നമ്മൾന്നെ വേണ്ട അപ്പ പിന്നെ അങ്ങനെ ലീവ് എടുത്തതായിരുന്നു ഇനിപ്പോ പൊക്ക് തുടങ്ങണം അടുത്ത മാസം മുതല്
നിങ്ങള് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ലീവ് കിട്ടിയതാണോ
ഞാന് ഞങ്ങള അവിടെ അടുത്ത് ആ ക്ലിനിക്കിലായിരുന്നു ഞങ്ങളറ പ്രൈവറ്റ് ഇതായിട്ട് പുറത്ത് ഞങ്ങള ത്ത്
അതെ
ആ് അപ്പൊ പിന്നെ അങ്ങനെ ആളുണ്ടായപ്പോ പിന്നെ അങ്ങനെ ലീവ് എടുക്കുകേല നമ്മുക്ക് നമ്മള ആവശ്യങ്ങളും നടക്കണ്ടേ
അതെ അത് ശരിയാ നമ്മള് ജോലിക്ക് തന്നെ പോകുമ്പോ നമ്മള ആവശ്യങ്ങളും നോക്കണല്ല നിങ്ങളങ്ങനെ നിങ്ങളെ വീട്ടില പണിയൊക്കെ ചെയ്തിട്ടാണോ നിങ്ങ പോവാറ്